ഹലോ ആ നല്ല വിശേഷം ഉ എന്താ പണി ഫുഡൊക്കെ കൈ ച്ചോ?
ഫുഡൊക്കെ കഴിച്ചു. പണി കൊറച്ച് തുണിയള് ഇസ്ത്തിരിഇടാൻ ഉണ്ടായിരുന്നു അത് ചെയ്തോണ്ട്ക്കെനും
ഏ ഇസ്തിരി ഇടാ
ആ പിന്നെ പി ഞാൻകൊറേ ആയി വിളിച്ചിട്ട് എപ്പോഴും വിളിച്ചനണന്ന് കരുതും കേട്ടോ പക്ഷെ എന്താറിയോ ഈ കുട്ട്യാളെ ഫോണ് കളിയൊണ്ടേ
ആ കുട്ടിയാള് ഭയങ്കര ഫോണ് ആ
ഇഞ്ചേ മകളിന്റെ വല്യ മോളെ വെറും ഫോൺ അടി റ്റാണ്. ഏത് ഏത് സമയം ഓൾ ഫോണിൽ സ്കൂളിട്ടപ്പോ സ്കൂൾ ഇണ്ടാവുമ്പോ സ്കൂക്ക് പോകുമ്പോ കുറച്ച് നേരം ഫോണെടുക്കൂല പിന്നെ സ്കൂൾ വിട്ട് വന്നാല് ഫോണായിട്ടിരുന്നു ഫോണായിറ്റാട കടന്നു എ പിന്നെ എന്തെങ്കിലും ഫുഡ്‌ ആ ഫുഡ്‌ കഴിച്ചാൻ പറഞ്ഞാ അവിടുന്നൊന്ന് എണീച്ചും
ഉം അന്നെ വൽ ല്യ കുട്ട്യാള് ചെറിയ കുട്ടികള് അങ്ങനൊന്നും ഇല്ല ആഹ്. അ ഏത് ചെറിയ കുട്ടി കുട്ടികൾക്കും. പോ എനിക്കും രണ്ട് കുട്ടികളല്ല. അല്ലെ ആ രണ്ട് ട്ട്യാക്കും ഫോൺ വേണം അപ്പൊ ഓര് ഫോണ് ഇന്റെ ഫോണ്. ഇ ഒരു ഫോണോ എന്റെ അപ്പപ്പാന്റെ ഫോണേക്കാര്യം. ഓന്റെ പപ്പാന്റെ ഫോണാണ്. ഫുൾ ടൈമ് ഓൻക്ക് കിട്ടും ഇന്റെ ഫോണ് പിന്നെ ഞാന് കണ്ട്രോൾ ചെയ്ത് വെച്ചിക്കണ്. ഇത്ര ടൈം മാത്രമേ കൊടുക്കുള്ളൂ. ഉ അതുകൊണ്ട് ഇന്നോട്. വല്ലാതെ ചോദിച്ചു വരൂല ന്റെ മോ ക്കു പിന്നെ ഞാൻ അങ്ങന ആക്കി കൊടുത്തണ് ഇത്ര ടൈമില്ല ഞാൻ എനിക്ക് ഫോൺ തരുള്ളൂന്ന്- അതുകൊണ്ട് അത്ര കുഴപ്പില്ല.
ആഹ് ഇത് കുട്ടികൾ ഇങ്ങോട്ട് ബയക്കട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇച്ച് പോണ്. കിട്ടലന്നല്ലേ ഈ ഫോൺത് നേരെ ഓലത്ത്. ഈ സ്കൂൾക്ക് പോയാൽ കുറച്ച്. ചേര കെട്ടും. അപ്പോഴാണ് ഈ ആ ചെറിയ കുട്ടിൻ്റെത്. ട്ടും. ചെറുതും ഇതേ മാരി വെറും. ഫോൺ അഡിക്റ്റ ആണ് നെറ്റ് ഇ കഴിച്ചാ ഞാൻ എന്നിട്ട് ഓലെ പേടുത്തിട്ട് ഒരു ജീ ബിാണത് നെറ്റ് കയറ്റല് അത് എന്നിട്ട് ഓരു പോ ഭാന ആകുമ്പോന്നെ അങ്ങട്ട് ഒരു അമ്പത് ശതമാനംട്ട ആക്കിയ്ക്കും. പിന്നെ ബാക്കി കുറച്ചില്ലതല്ലേ അത്. പിന്നെ കജ ഇത്ര പണിയുണ്ടോ പിന്നെരു മെസ്സേജ് വന്നാ കാണൂല. ഒരു ഫോം വിളിച്ചണെങ്കില് ഒക്ക ഗതിേടാണ് ഇങ്ങനെ കാട്ടി
ഉ പിന്നെ അതുംല്ല ഉ ഞമ്മ തന്നെ എന്തെങ്കന ഒരു എൻജോയ്മെന്റ വണ്ട് വീട്ടില്. അപ്പൊ പിന്നെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിലുംമ്മ വീട്ടില ഇങ്ങനെ ഇരിക്കല്ലേ പിന്നെ സ്കൂളത്തെ ഗ്രൂപ്പ് എത്രങ്ങാനം ഗ്രൂപ്പ് ണ്ട് ഫോണില് സ്കൂളത്തെ ഗ്രൂപ്പ് ഒന്നണ്ട് മദ്രാസത്തെ ഗ്രൂപ്പ് ഒന്നണ്ട് എന്ത ഗ്രൂപ്പില ഇപ്പ എന്ത് കാര്യുണ്ടെങ്കിലും ഗ്രൂപ്പിലാണല്ല വിടുക അപ്പൊ ഈ നെറ്റൊ കഴിഞ്ഞാ ഭയങ്ക ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ
അറിയൂല കാര്യങ്ങ അറിയില്ലേ ഇപ്പൊ സ്കൂളിലൊക്കെ എന്തെങ്കിലും വിട്ടാല് നമ്മളൊന്നും അറിയില്ല പിന്നെ എന്നിട്ട് ഈ കുട്ടികള് എന്നിട്ട് പിട്ടിന്ന് ടീച്ചർമാർ ചോദിച്ചോഴേക്ക അത് ഗ്രൂപ്പിൽ പട്ടീല്ലോ അറ അപ്പോ അറിഞ്ഞിട്ടില്ല പറഞ്ഞത് എങ്ങനെയാണ് ഫോണ് ഓരോണ് കഴിച്ചു നെറ്റണ് കഴിച്ചല്ലേ ഈ പോണടീശം മാറാൻ അപ്പ ഞ എന്തങ്കിലും മാഗംണ്ടോന്നപ്പോ ഞാ നോക്കുന്നത് അപ്പ അല്ല എവിടെങ്കലും കൊണ്ട പോയിന്ന് പരിശോധിച്ചച്ച് നോക്കിയാലൊക്കെ മാറോന്നാവോ അങ്ങനെവിയങ്കലും കേട്ടക്കണോ
അങ്ങനെ അങ്ങനെ ഒന്നും ആയിട്ടുണ്ടാവൂല അതൊക്കെ അത്രയും അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ആവശ്യം വരുന്നുള്ളു ഇത് നമ്മൾാദ്യം നമ്മളെ പറഞ്ഞു നോക്ക് നമ്മളാദ്യം പറഞ്ഞു നോക്കി നല്ലോണം കുട്ടികളെ നല്ല രീതിൽ ഒന്ന് ഉപദേശിച്ചു കൊ പത്താ തന്നെ ചെില കുട്ടികൾ ശരിയാവും ഉ പിന്നെ പിന്നെ നമ്മള് വീട്ടിലൊക്കെ ഉ മപ്പ്മാരൊക്കെണ്ടാവുമ്പോളാണ് പ്രശ്നം ഓലെ പോണ ഓല ണ്ട് അട ഒഴഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞില്ല ഫോണ് ഞാൻ അങ്ങനെ ഒരു കണ്ട്രോളില് ഞാൻ ഫോൺ കൊടുക്കാുള്ളു ഉം പിന്നെ ഞാൻ വിചാച്ച എനിക്കിപ്പ വേറെ എൻജോയ്മെന്റ് ഒന്നും ഇല്ല ആത് വല്ലൊരു എൻജോയ്മെന്റ് ഫോണാണ് അപ്പൊ പിന്നെ അപ്പൊ ഫോൺ എടുത്താൽ എന്ത് വിവരം കിട്ടു ട്ട നമ്മക്ക് ഇനിയിപ്പോ എന്തെങ്കിലും അസുഖത്തിന്റെ അറിയണമെങ്കിലോ എല്ലത്തിന് ഈ ഫോൺ തന്നെ വേണല്ലോ എന്ത് വിവരങ്ങൾ അറിയണെങ്കും നമുക്ക് ഈ ഫോൺ കൊണ്ട് പറ്റുവല്ലോ അപ്പൊ ഞാനൻങ്ങനെ ഫുള്ളായിട്ട് നെറ്റി കാരണം അയക്കലില്ല. ഇനി ഇല്ല ടൈം ഞാൻ ചിലപ്പോ ചെറു കുട്ടികൾ ആയതു കെണ്ടേ നെ റ്റ് ഓഫ് ആക്കിങ്ങട്ട് ഫോൺ കൊടുക്കും ഏ അപ്പൊ പിന്നെ ആ നെറ്റ് ഇല്ലെങ്കിൽ ഒർക്ക് ഫോൺ വണ്ട
ആ ആ ഈ ചെറിയ കുട്ടികളെ നമ്മക്ക്ആനൊക്കെ പറ്റിച്ചാ ഇപ്പ എന്റെ എന്റെ മകൾ ഇതാ ഓള്‌ വലിയ കുട്ടിയ ആയതല്ലേ
അല്ലേ ഉ ഉ
പറ്റുല്ലാ ഓള്ഞാ ഓൾക്ക് ഇഞ്ചിലാറ് ഫോണിനെ പറ്റി അറിയ
ഉം നെറ്റൊഫക്കിടാനൊ ഒന്നിനും പറ്റൂല ഉം അങ്ങനെയല്ല കുട്ടികളെ നമ്മളെല്ലോ ശ്രദ്ധിക്കണം കാരണം ഈ ഫോണ് കൂടെ ഇപ്പ പലതും നടക്കണ്ട് പല പല സംഭവങ്ങളുണ്ട് ഫോൺ കൂടെ ഇപ്പോ നമ്മളൊന്നും അറിയില്ല പക്ഷെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോക്കെ അവസാന ആയിട്ട് അത് അറിയുണ്ടാവുള്ളു ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യാണ് ഇന്നത്തെ കാലത്ത് ഫോണില് ഫോൺ കൊടുക്കാത്ത കുട്ടികള് എന്താ തൂങ്ങി മരിച്ച അങ്ങനെ ഫോൺ അഡിക്റ്റ് ആയ കുട്ടികള് അങ്ങനെ പാരൻസിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ അങ്ങനത്തൊക്കെ കാലായി മാറിയിട്ടുണ്ട് ഇപ്പോ
ഇപ്പൊ കുട്ടികളൊന്നും ആ കുട്ടികള ഒന്ന് പറഞ്ഞാ കേ ക്കതയക്കണ ഇപ്ലേ പിന്നെ
ഉം മകളോടൊക്കെ ഞാന് ഓഫാക്കിഞ്ഞാല് ഓള് അന്നത്തെ ദിവസ ഭക്ഷണം കൂടിയും കഴിക്കുക ഉം അതാണ് എന്റെ മോന അങ്ങനെ തന്നെ അല്ലേ ഇനിയിപ്പോ ഇവിടെ നെറ്റി ഇല്ലെകി ഞാൻ അപ്പുറത്തെ വീട്ടക്ക് ഇപ്പുറത്തെ വിട്ടക്ക് നെറ്റിന് പോണം വൈഫൈ വലിച്ച് ഫുഡ് അയ്ക്കാന് അയാതെ ചോറൊന്നുംല്ലേ അതങ്ങനെരു ആ ചോറ് തിന്നത് എങ്ങനെ അറിയാതെ എങ്ങനെ പോവുവാണ് ചോറ് ആ ഫോണ് സ്ക്രീനിന്റെ സ്പേസ് കൊണ്ട് എങ്ങനെയോ അറിയാതെ അങ്ങനെ പോവാണ് അ അപ്പൊ ഓൽക്ക് നിർബന്ധ ആട്ടുള്ള കാര്യമാണ് കുട്ടികൾന്നല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെ ഒരു അഡിക്റ്റഡ ആയിട്ട് മാറിയിട്ടുണ്ട് രണ്ടു ദിവസം നെറ്റ് ഇല്ലാന്നാ നമ്മുക്കും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ടാണ്.
മു എന്ത് നമ്മളൊരു ജീവിത ജീവിതത്തിലെ ഒരു ഭാഗമായി മാറീക്കാണ് ഈ നെറ്റും ഫോണൊക്കെ ഇതില്ലാതെ നമ്മക്ക് ആഹ് ഒരു രണ്ട് ദിവസൊക്കെ നിക്കാ കഴിഞ്ഞാ പിന്നെ നമ്മക്ക് പറ്റൂല നമ്മക്ക് പിടി ച്ച്ക്കാൻ കയൂല
പിന്നെ അതേപോല തന്നേണ് മാ റ്റേ ഈ ഇൻസ്റ്റഗ്രാം. മ് കൂടെയ് ചാറ്റെയ്ത്ട്ടും ഇപ്പൊ വാട്സപ്പിലൊന്നുല്ല ചാ പിന്നല്ലേ ഇൻസ്റ്റാഗ്രാം കൂടെയൊക്കയാണ് എന്നിട്ട് ഏതൊയൊക്കയോ ഇൻസ്റ്റഗ്രാമിനൊക്കെ എത്രങ്ങാനും ആളുക്കാര്. ആൾക്കാരുണ്ടാവും പലോരോട്ടും. ചാ ചാറ്റ്
ചാറ്റ് ചെയ്ത് നടക്കാ. ഉം അതെന്നു വെച്ചാല്. നമ്മള് അതിന് വിളിക്കുമ്പോ എളുപ്പം പറ്റിക്കാൻ പറ്റുവേ, ഇവരൊക്കെ ജൻസി ഒക്കെ ആയതോണ്ടേ ഇവല് എല്ലതും ഇവൽക്കറിയാ ഇത്. ഹൈഡ് ചെയ്തു വെക്കാനും. എല്ലാത്തിന് ഇതിന് ഓപ്ഷൻസ് ഉണ്ട് ഫോണില് ഞമ്മള്. ക്ക് ഇതൊന്നും വല്ലാ തറീല
ആഹ് ഞമ്മക്കൊ ന്നുറീല ഓൽക്കെല്ലാതുറീം.
എല്ലാതും അറിയാ ഓൽക്കത് ഒളിപ്പിച്ചെക്കാനും എന്ത് വേണെങ്കിലും ഓര്ക്ക് ചെയ്യാന് അറിയാം നമ്മക്ക് അതിലൊന്നും അറീല.
ക്ഷെ ഓ കാര്യത്തിന് നല്ലീന് ഉപയോഗിച്ചിണ്ട് ട്ടോ എഡിറ്റിംഗ് എഡിറ്റിംഗ് ട്പ്പിച്ചോട്തല്ല ഓലി ഫോണിൽ ഒറ്റക്ക് ചെയ്ത്ണ്ടാക്ക്ണതാണ് ഓരോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ അത് അത് മാത്രള്ളൊരു നല്ല ഗുണം.
ആഹ് അതൊക്കെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സായിറ്റ്ണ്ട്. അപ്പ പിന്നെ അത് നല്ല കാര്യാണ് അത് നോ ക്കുമ്പ തന്നെ ഈ ഫോണുകൊണ്ട് ഉപകാരോണ്ട് ഉപദ്രവോണ്ട്. അതാ പറഞ്ഞേ ഫോണില്ലാതെ നമ്മക്ക് ജീവി ക്കാൻ കഴിയൂല്ല എന്നാ ഫോണോണ്ട് നമ്മളെ എന്താ പറയാ അത്രയും നമ്മളെ മോശപ്പെട്ടതാക്കാൻ കഴിയും ചെയ്യും. ഫോൺനെ കൊണ്ട്
പോണ്ട പോണ്ട തന്നെ പിന്നെ അതേ മാ
ആ ആ പിന്നെ ഓൽക്കിപ്പോ
റീൽസ് മറ്റേ - മറ്റേതൊരു മറ്റേത് ആദ്യക്കെ ന്യൂസൊക്കെ കണ്ടേനോട്ട് എപ്പോഴെങ്കിലും ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പൊ വെറും റീൽസ് ഇങ്ങനെ- തോണ്ടി തോണ്ടി അ- അത് തന്നെ കണ്ടി- അതാണിപ്പൊ മെയിൻ പണി പിന്നെ ഫോൺ വെ
പറിച്ച് വച്ചാലോ ഓൾക്ക് ഭയങ്കര ഈ ഫോൺ വന്നതിനാല പ്രശ്നണത് മറ്റേത് ഞാൻ എന്തേലും പറഞ്ഞാലൊക്കെ കേട്ടീനോ പകുതി നേരം ഫോണിലാണ് പിന്നെ ഫോണിലൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് സ്വഭാവം അങ്ങട് മാറും കു ട്ടികളെ ഉം അതാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതെ അതാണ് ആ എന്തൊക്കെയാണ് പറയേണ്ടത് കട്ടേണ്ടത് എന്ന് അറിയേണ്ടെ ഉം അതങ്ങന തന്നെ ആ ചെറിയ കുട്ടികളൊക്കെ അങ്ങനതന്നല്ലേ
ചെറിയ കുട്ടികളങ്ങനെ തിനാൽ ഇപ്പൊ അതിനാലെ ആകെ കുടുങ്ങിയത് ഇത് പഠനത്തിനല്ലോ അച്ഛനുണ്ട് മറ്റേതു ക്ലാസ്സില് നല്ല പഠിച്ചീന കു ഇപ്പൊ പറഞ്ഞിട്ട് കൂടെ തീരെ താല്പര്യല്ല
ഉം അതുപോലെ ചിന്ത മാറിക്കണ്
പിന്നെ എന്തേലും കഴിക്കാൻ വേണെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക പിന്നെ പോനേനുമുന്നെ കിടക്കുക ഫോൺ ഐ ഫോൺ എന്തെലും ആവശ്യത്തിന് ചോദിച്ചാലും തരൂല്ല
ആ ആ അങ്ങനൊക്കെ ആയാ ആ അങ്ങനൊക്കെ ആയ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ട്യാള് എന്താ ഇപ്പൊ ഈ കുട്ടികള് ഈ ആത്മഹത്യാ ക്കൊ കേട്ടിട്ടില്ലേ ഫോൺ കൊടു കാതിന് കുട്ടി മേ വീടിന്റെ മേൽ കന്ന് ചാടി തൂങ്ങി മരിച്ചു അങ്ങനെ പല പലേ പ്രശ്നങ്ങളുണ്ട്പ്പോ അതേഞ്ഞി ഇപ്പോളെ നോക്കിട്ടില്ലെങ്കി ചെൽപ്പോ അതുഅല്ല ഈ ഫോണ് എന്താ പല പലേ കാര്യങ്ങളുണ്ടല്ലോ ഫോണ്കൂടെ അതിൻ്റെയൊക്കെ എന്തിനേങ്കിലും ചെന്ന് പെട്ടാലേ പിന്നെ നമ്മുക്കയിന്ന് മ് പൊരത്തെരാൻ കഴിയാത്ത രീതീലയ്‌ക്കാരയ് ആവാ
ഈ ഒരു കുട്ടി ഇങ്ങനെണ്ടായിട്ടെ നല്ല ബുദ്ധിമുട്ടാണ് സങ്കടം ഏ ഞ്ഞി ഇപ്പോ ഹൈസ്കൂളിൽ എത്തി ഇനിയിപ്പോ പിന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ പറ്റൂലല്ലോ ഇപ്പഴത്തെ പുസ്തകം സിലബസും ഒക്കെ നല്ല അപ്പ കുട്ട് അയാളിപ്പോ ഇത് പഠിച്ച്ൻക്ക് പഠിപ്പിച്ച് ഇതൊരു ഫോണിനായിട്ട് തിരിഞ്ഞാല് പ്പത് നടക്ക് ക്കൂലല്ലോ ഞാനേയ് പിന്നെ ഏതായാലും ഞാനിപ്പോ ഒ കൊർച്ച് ബിസിയാണ് ഞാൻ പിന്നെ വിളി
ഉം ആ ന്നാ ശരിന്നാ ഉം